എന്തൊക്യാവർത്താനം?
നല്ലർത്ഥാനം. ആഹ് ചായുടി കയ്നു. നിങ്ങൾ- ചായുടിച്ചില്ലേ?
എങ്ങനേ?
ചായുടിച്ചില്ലെ?
ഏ ചായ്യുടിച്ചോയി?
ആഹ്,
രണ്ട് ദിവസം നോൽമ്പോക്ക- അല്ലന്നല്ലോ അപ്പ ചായൊക്കെ- കുടിച്ചുമ്പോ ഒരു ഗതിഏടാണിപ്പോ.
ആഹ്,
പിന്നെ ഇന്ന് ഞായറാഴ് ആയോണ്ട്- ക്ലാസ് ഇണ്ടാവൂല അല്ലേ.
ഏഹ് ഇല്ല ഇന്ന് ക്ലാസ്സില്ല.
ആഹ്,
പിന്നെ,
മീറ്റൊക്കെ ഇണ്ടാ അവിടെ?
ആഹ്, ആഹ്, അടുക്കള പ- ക്കെ അറിയ അനക്ക്.
അറിയൊന്നുല്ല.
വെറതടുക്കളെ പോയിരുന്ന്ക്ക.
ആഹ്,
ഉം ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുക്കൂല്ലേ?
ആഹ്,
ആഹ് അങ്ങനെയൊക്കെ എടുത്ത്- പഠിച്ചാ മതി. ഇപ്പളേ ഇപ്പത്തെ- കാലത്തയിന് - പെങ്കുട്ട്യക്കത് പണ്ടത്തെ മാരി എല്ലാ അടുക്കള പണിയൊന്നും- പഠിച്ചെടുക്കേണ്ട ആശ്യൊന്നില്ല. ഇപ്പോ എല്ലാത്തിനും മിഷീനില്ലേ.
ആഹ്,
മാവിട്ടൊടുത്ത ചപ്പാത്തി വരെ- മെഷീൻ ആയി ആക്കിത്തരും.
ഉം പിന്നെ, സുടിയോ, സൊമാറ്റോക്കെ- സൊമാറ്റോക്കെണ്ടല്ലോ.
ആഹ് അത് മാത്രം കണക്കാക്കണ്ട, എന്തേലൊക്കെണ്ടാക്കാൻ- പഠിച്ചോണ്ടി. മ്മാക്ക് വജാതായി കെടന്നാ- സമാറ്റൊന്നും ഉണ്ടാവൂല.
ആഹ്,
പിന്നേ?
പിന്നെന്താ?
ആ അഹ്
ഉം ഇപ്പ ഇങ്ങളെന്താ ചെയ്യണേ?
ഞാൻ എത്താ ചെയ്യണ് ഞാൻ ഇവിടെ പെരേല് ഇതാക്കണ് പണി പെരേലെ പണി മക്കളെ നോക്കലൊക്കെയിറ്റ് അങ്ങനെ പോണ് ണ്ട്
ഏ
അല്ലാതെപ്പെന്താ ചിയ്യ്ണ് നിപ്പൊ നോക്കണം അയിന് മാപ്പളാരെ സപ്പോർട്ട് വേണം മകളേ ഇങ്ങളൊക്കെ ഇപ്പ പഠിച്ച്ണ പ്രായല്ലേ അപ്പൊ നല്ലോം പഠിച്ചോളി ഇപ്പൊത്തെ കാലത്തിന്നും ഇപ്പൊ ഏതായാലും പെൺകുട്ട്യാക്ക് പഠപ്പുള്ളോലീം ജോലി ഉള്ളോലീം ജോലിക്ക് പറഞ്ഞയക്ക്ണോലൊക്കെ മതി ആണ് ഇപ്പൊ ജോലക്ക് പോണ പെണ്ണിങ്ങള മതി ഞങ്ങളൊന്നും കാലത്ത് അത് വേ ണ്ടാത്തതോണ്ട് ഞങ്ങള് ഇപ്പോഴും പെ രേ തന്നേണ്
ഉം
ഇന്നെ കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചൊക്കെ ചെയ്തുക്ക്ണ് പക്ഷെങ്കില് പണിക്കൊന്നും പറഞ്ഞയക്കുല
ഏ എത്ര വരെ പഠിച്ചു?
ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ്ട് പിന്നെ മൗലാനില് ഡി ആർ ടി പഠിച്ചിനു ഒരു കൊല്ലം അപ്പൊക്കെന്നെ പള്ളെലിണ്ടായി പിന്നെ അങ്ങനെ നിർത്തി
ഏ
പിന്നെ പോയിട്ടില്ല ഒന്നിനും പ്പോങ്ങനെ ചോയി ച്ചു എന്തേലും ഇതിലൊക്കെ പോട്ടെ പോട്ടേന്നൊക്കെ ചോയ്ച്ചുമ്പോ മാണ്ടറീം കോയ്ഷ് എന്താന്നും കൂടി കേക്കാൻ സൗക സമയംണ്ടാവില്ല അപ്പൊ പറിയും മാണ്ട
ഉം ഹാ
ആ അങ്ങത്തെലോട്‌ പിന്ന പഠിപ്പിനെ പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യല്ല
ഉം
പിന്നങ്ങനെ പോട്ടെ ചെലവൊക്കോലെ ഇൻഡ്രസ്റ്റ് ഇണ്ടായിട്ട് കാര്യല്ലലോ കുട്ട്യേ ഓല് പറഞ്ഞയക്കണ്ടേ
ആ
നമ്മുക്കിപ്പോ സ്വന്തായിട്ട് വരുമാനൊന്നും ഇല്ലല്ലോ ഇനിപ്പോ നമ്മളെ ഉമ്മാരെടുത്തും വാപ്പാരെട്ത്തും ക കല്യാണം കഴിച്ചപ്പോ പ്പൊ കൊറേ സ്വർണ്ണതൊക്കെ തന്നു വിട്ടതല്ലേ ഇനിയാണ്ട് ഇനീം പഠിപ്പിച്ചാൻ പൈസാണെന്ന് പറയാൻ പറ്റില്ല എ മാപ്പിളാരോടന്നെ ചോദിച്ചണ്ടേ ഓല് തരൂല ഓലിക് സമ്മതമല്ല പറയുമ്പൊ പിന്നെ അപ്പൊ എന്താ കാട്ടനെ
ആ
അങ്ങനൊക്കെ പോട്ടെ
ഉം ഉം
ഉം അനക്ക് ഒന്നും ആവാനൊന്നും ആഗ്രഹം ഒന്നുല്ലേ ടീച്ചറും ഡോക്ടറൊന്നും
ആ ഡോക്ടറിന് ഇൻ്ററെസ്റ്റ് ഇണ്ട്
ഉം ഏതായാലും നല്ലോണം നോക്കിക്കോ കുടുംബത്തിലൊരു ഡോക്ടർ ഇണ്ട്ന്നൊക്കെ പറയുമ്പോ നല്ലതല്ലേ
ആ
അഞ്ചമ്മാരൊക്കെ എന്നിട്ട്
ഓലൊക്കെ ഇണ്ട് ഇവിടെ ഇന്ന്പ്പൊ ക്ലാസ്സില്ലാത്തോണ്ട് എല്ലാരും ഇണ്ട് ഇവിടെ
ആ
ഉം
ചെ ചെറിയോൽ രണ്ടാളുണ്ട് ല്ലേ
ആ
ആ
പിന്നെ
പിന്നെന്താ ഒയ്പ്പൊന്നുല്ല
ഇമ്മാക് പണി തെരക്കേക്കാരലെ ഈ നേരത്ത്
ആഹ് ആര് രാവിലെ ഉച്ചകത്തത് നേരാക്കണ രാവിൽത്തെയും അങ്ങനെ പ്പോ കൊർച്ച് തെര്ക്ക്
ആഹ് മ്മമ്മേ
ഇമ്മമ്മ വിടണ്ട്
ആഹ് പ്പൊപാടത്ത് കൂട്യക്കെ കുഴിച്ചിട്ടക്കെണ്ടാക്കല്ണ്ടോ മമ്മാ
ആഹ്
കൈപ്പലേദനെന്നൊക്കെപ്പാള് പർണീഞ്ഞു അന്റെ അമ്മായിനെ കണ്ടപ്പള്
ആഹ് വേദനൊക്കെണ്ട് അശ്ശേ പ്പളും അങ്ങനെ നടക്ക്ണ്ട്
അടങ്ങികൂലയ്നൈ
ഉം
മ്മമ്മാക്ക് ഓൽക്ക് ഓല പ്രായത്തിലുള്ളോൽക്കൊന്നയ്ന അടങ്ങിക്കാൻ വൈക്കൂലേ അതാണ്
ആഹ് അവലൊക്കെ ഇപ്പോഴും ആഹ് പണ്ടത്തതിലല്ലേ
ആഹ് പണ്ടങ്ങനെ പണി നട്ന്നീന്നമാര്തന്നെ പ്പോളും നടക്കണം വയസും പ്രായൊക്കാകുമ്പോ മുണ്ടാതെ ഒരു ഭാഗത്ത് ഇരിക്കാ അല്ലാ
ഉം
ഞങ്ങകൊന്നും ഇപ്പതന്നെ ബെജാറ് പിന്നെ ഞങ്ങളൊകായി വയസ്സായോ ലെകെ കഥ പറയാണ്ടോ എന്നാലും ഞങ്ങളക്കായിം ആരോഗ്യക്കൊൽക്ക്ണ്ട്ട്ടോ ഓല അന്നത്തെ ഭക്ഷ്ണത്തിന്റെ ഇതിന്റെയൊക്കെ ഇതാണ് ഒൽക്ക്
ആഹ് ഇമ്മമ്മപ്പോ എത്ര വര്ത്തണ്ട് പർഞ്ഞാലും ആഹ് എല്ലാ പണിട്ക്കും
ആഹ് ന്ന്പർഞ്ഞദൈ അപോഹോൽക്കൊക്കെ ത്താ നർഞ്ഞാല് ഓൾക്കൊക്കെെന്ള്ള ആരോഗ്യണ്ട് അതോണ്ട് കൊയ്പ്പല്ല
ഉം
ഉം പിന്നെ
പിന്നെന്തായ് പന്നുല്ലാ
ഇമ്മാൻ്റുടീക്ക് പോവലില്യേ പോവല്ണ്ട് ഉം മേമാരൊക്കെ വെര്ല്ണ്ടോ ഏഹ് മേമാരൊക്കെ വെര്ലില്ലേച്ചാ
ആഹ് വര്ല്ണ്ട് ഒകൈന് സ്കൂളും മദ്രസ് ല്ലാത്തുമ്പോളല്ലേ വരാംമ്പറ്റാ
ഇല്യ എന്താള കുട്ട്യേളിം ചേർത്ത്ക്ക്ണോ സ്കൂൾളൊക്കെ
ആഹ്
ആഹ് ഓൽക്കൊക്കെ എത്ര കുട്ട്യേളാ
ഓയിൽ ഫസ്റ്റ്ത്തേ ഏമാക്ക് രണ്ട്ട്ട്യോളാ രണ്ട് മേമാക്ക് രണ്ട്ട്ട്യേളീഷേ
ആഹ് ങ്ങള് മൂന്നാളും പെരീല് ചെന്ന ഒരു യുദ്ധത്തിനുള്ള ആളായല്ലേലേ ഇമ്മമാക്ക്
ആഹ്
ആഹ് ഉം പെരപ്പണിക്കേണർഞ്ഞീന്നല്ലോ ഒക്ക കയ്ഞ്ഞോ
ആഹ് അത് അതക്ക കയ്ഞ്ഞു ഉം
അമ്മോം വരാനായോ
ആവ്ണു
ഓര് പെണ്ണക്ക തെര്ഞ്ഞീന്നിലേ കിട്ട്യോ ക് കിട്ട്യോ പെണ്ണക്കെ തെര്ഞ്ഞീന്നിലേ കിട്ട്യോ സെര്യായോ
ഏഹ് ല്ല ശര്യായ്റ്റില്ല
ഓൻ്ററിമ്പോ വിദ്യാഭ്യസം ജോലി കണ്ടിലേ ന്ന്ട്ട്പ്പോ ഇപ്പത്തെ പെൺകുട്ട്യേളക്കക്കെയ് നൂറ് നിബന്ധനകളാണ് കണ്ടീഷനാണോൽക്കൊക്കെ അന്റെ ക്ലാസില് എവിടേലെക്കെണ്ടെങ്കി പറഞ്ഞോട്തള
അ ഇന്റെയിലെ ആ സ്ഥലോക്കെ കണ്ടച്ചലാണ്
ഉം അനക്ക്ണ്ടാ കണ്ടച്ചിക്കണോ
ഏയ്
ഉം ഉം വിശ്വസ്ഥാനൊന്നും പറ്റൂല ഇപ്പം മുണ്ടാത്ത മുണ്ടാ പൂചാലെക്കെയാണ് പി പിന്നെ കലോട നമ്മള് സ്വപ്നത്തിപോലും എന്താത്ത ഓരോരുതരാണ് പിന്നെ കല്യാണം കഴിഞ്ഞൊണ്ട് വര പ്രേമിച്ചതാണ് പറഞ്ഞിട്ട് അഹ് പിന്നെപ്പൊന്താച്ചാല് ഞങ്ങളൊന്നും കാലം പോലല്ല ഇങ്ങക്ക് ധൈര്യയ്ട്ട്ങ്ങളെ വാപ്പാരോടും ഉമ്മാരോടും പാറയാ നല്ലതാണെങ്കി പോലെന്നെ സപ്പോർട്ടെയ്ത് നടത്തിത്തരാവുക കൊണ്ട് കുഴപ്പല്ല
ഉം
ഞങ്ങളന്നും കാലത്ത് ഞങ്ങക്ക് ഒരാള് നോക്കണന്നെ പേടിയ എങ്ങാനും പേരയിലറിഞ്ഞ പഠിപ്പ് നിർത്തി അടുത്തത് കല്യാണ
ആഹ് ഇങ്ങക്ക ഇണ്ടായിന അഫേര്
അതൊക്കെ ഇപ്പ ആ പ്രായത്തില് ഇല്ലാതോലുണ്ടാവോ
ഉണ്ടാവൂല
ഉം അഫെറ് ഇണ്ടായിട്ട് കാര്യൊന്നുല്ല കെട്ടാനും ഒലപ്പം ജീവിച്ചാനും ഒക്കെ യോഗം വേണം പിന്നെ എന്താ പഠചോൻ ഞമ്മക്ക് നല്ലതേ തരുള്ളൂന്നുള്ള വിശ്വാസത്തിലാണ്ട് കജ്ജ ഞമ്മള് കൊതിച്ചത് കിട്ടില്ലെങ്കില് വിതിച്ചതായിട്ടാണ് കജ്ജ അത്രേ ഉള്ളു
അതാണ്
തോ ദജ് പിന്നെ
പിന്നെന്നും കുഴപ്പൊന്നില്ല
ഉം
ഉം
അനിയമാരൊക്കെ എത്രല്ല പഠിച്ചണ്
ഒന്ന് അഞ്ചില് പിന്നെ ഒന്ന് ചെറിയ കു ട്ടിയാണ് ഓന് ഇപ്പത്തെ എൽ കെ ജി സേർത്ത്ക്ക്ണ്
ഏഹ് പോല്ണ്ടോ മടിയോക്കെണ്ടോ
മടേ ഉള്ളൂ ഫസ്റ്റ്ത്തെ രണ്ടിസം പോയി. പിന്നെഓൻ പോയിട്ടില്ല
ഏ ചെറിയ കുട്ടില്ലേ പാപ്പന്റിം മ്മന്റിം അടുത്ത്ന്ന് മാറി ഇത്ര എടങ്ങേറുണ്ടാവെയി
ആഹ് അ ഞങ്ങക്കൊക്കെപോ ഓനുള്ള ചെറുത്
ആഹ് ഇവിടെ ഇണ്ട്പ്പ മൂന്ന് വയസായ ഒന്ന് അയിനെ ഇകൊല്ലം ചേർക്കണംമന്ന്ച്ച് അയിന്റെ വാപ്പാ അച്ചിട്ടുണ്ടായില്ല
ആഹ്
ഇനിപ്പ അടുത്തെല്ലാം ചേർക്കണം മറ്റോന പോണമാതിരി ഓന്റെ സ്കൂളി തന്നെ ആക്കണ അടുത്തല്ലാം
ആഹ്
മൂന്ന് മൂന്ന് വയസ്സാവുനുള്ളെ
ഉം
പ്പ പിന്നെ മൂന്ന് വയസ്സിലൊക്കെ പണ്ടതതൊക്കെ അതൊക്കെ അംഗൻവാടി പ്രായംന്ന് ഇപ്പോ മൂന്ന് വയസ്സിൽ സ്കൂള തന്നെ ചേർക്കൂല്ലേ
ആഹ് പ്പയിനി സ്കൂള്തന്നെ ണ്ടല്ലോ കൊറേ
അഹ് ഉണ്ട് ന്റെ കുട്ടക്കപ്പോ മൂന്ന കൊല്ലത്തെ ഖുറാൻ സ്കൂളിൽ അങ്ങനെ പഠിച്ചു കണ്ടപ്പോ അങ്ങനെ ഇറങ്ങിട്ടുള്ളു ഇപ്പോ ഇപ്പൊ ഒന്നാം ക്ലാസ്സിലാണ്
ആഹ് അങ്ങനത്തേലൊക്കെ ചേർത്താല്ലതാണ്
ആഹ്ഓൽക്കെ പഠിയാ നല്ലതാണ് ഓനിപ്പോ ഖുർആൻ ഇതൊക്കെ ഓദാനും അങ്ങനത്തേനുംക്കെ പോന് വെയ്ക്കും
ആഹ്
അടുക്കളക്ക് വച്ചരാ പറ ഉം പിന്നെ
പിന്നെന്താക്കന്നില്ല
ആ മമ്മ മ്മാമ്മന്റെ കുടിക് പോകലുണ്ടോ
ആഹ് പോൽ ണ്ട്
എന്താ മമ്മാന്റെ മ്മാന്റെ ഒക്കെ വർത്താനം
കൊഴപ്പൊന്നുല്ല പിന്നെ ഇന്നലെ സുഖല്ലാം കേട്ടീനു
ഉം
ഉം
അത്പ്പൊ എവിടെ സ്
പിന്നെ അത് പന്തല്ലൂര്
പന്തല്ലുര് ആഹ കേട്ടക്ണ് അതന് ഇതുരെ പോയിറ്റില്ല കേട്ടിക്കണ് നമ്മളെ നാട്ടി തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല എല്ലായിടത്തും കൂടെ ഒന്നും നമ്മളെത്തൂലല്ലോ
ആഹ്
ഉ ങ്ങളൊക്കെ പോയോ കെ എസ് ആർ ടി സി ഫ്രീ യാത്ര
ഇല്ല
ഉം എവിടെ അതാ കണ്ട. ഇല്ലേ കണ്ടമാനം പെണുങ്ങൾതാ പോണേ ബസ്സിലൊന്നും ഇനി കാല എത്താൻ സ്ഥലമില്ലെന്നു പറഞ്ഞിരിക്കുന്നുന്നത്
ആഹ അങ്ങെ പൈസല്ലാത്തോണ്ട് എല്ലാരുംപ്പയാ അങ്ങനെയൊക്കാര
ആഹ അതായിന് ഇബട്ന്ന് പിന്നെന്താ പറയാ കോഴിക്കോട്ടേക്ക്ക്ക കേറി പോകല്ലേ ബീച്ച് പോയി എറങ്ങാ പക്ഷേ പ്പോൾ ഞാൻ ആലോചിച്ച ആന്നല്ല എന്താപ്പതൊണ്ടരു ലാഭംള്ളത് പ്പ ഇബട്ന്ന് ബസ്സിന് ഓൽക് നൂറുപിയ കൊടുത്താല് അല്ലെങ്കി തന്നെ ഇപ്പ കോഴിക്കോടെത്താം അപ്പ കോഴക്കോട് പോയി പറ്റല്ല എന്തെല്ലാ സാധനം വാങ്ങുന്നന്നും ചെയ്യണം അത്രൊന്നും പൈസ ഇപ്പൊ ഒരു ബസ് ടിക്കറ്റിന് വരുന്നില്ലല്ലോ
വരില്ല
പിന്നെപ്പതത്തെ ലാഭാ പലള്ള ആ നൂറുപ്യ പോലും ലാഭം കാണണ്
ഉം അല്ല തീരെല്ലാത്തോൽക്ക് പിന്നെ അഹ് കൊഴപ്പണ്ടാവൂല.
എങ്ങനെറിയോ ജ് അത് ഉപകാരവും പിന്നെ ജോലിക്ക് പോണ പെണ്ണുങ്ങളൊക്കെ ഇണ്ടല്ലോ കുടുംബത്തില് പ്രാരാ ദം കൊണ്ട് അങ്ങൻതോൽക്കൊക്കെ ആ ബസ്സിന് പി ദിവസം കൊടുക്കണ പൈസ ഓൽക്ക് ലാഭാണ്.
ആഹ് ഇതില്ലോലും ഇങ്ങനൊകാട്ടുമ്പോ
പിന്നെന്താ ബസ്സിൽ തൂങ്ങിപുടിച്ച് പോണീല് മുക്കാലും ടാ പിന്നെഎന്താ പറയാ ഈ കാറും ലോറി ഓടിച്ചാ വെയ്ക്ക്ണോലും സ്വന്തം പേരില് അത് ഉള്ളൊരുക്കാരം.
ഉം
അങ്ങൻ തോൽക്ക് ഇപ്പ എന്ത്‌താപ്പ അതോണ്ട് ഒര് ഇത്ള്ളത് അത് ഇപ്പ ഗവൺമെന്റിന് നഷ്ട്ടം ന്നല്ലാതെ. അതൊരു ഉപകാരത്തിലാര്ക്കും പെടൂല.
ആ
പിന്നെ
പിന്നെ എന്താ കൊയ്‌പ്പൊന്നുല്ല.
ഉം ന്നാ ഇഞ്ഞി ഇമ്മാനോട് പറയോണ്ടി ഞാൻ വിൾച്ചീനു ഞാൻ പിന്നെ വിൾച്ചോണ്ട് ഇഞ്ഞി. ആ അയ്‌ക്കോട്ട ന്ന ആ അയിക്കോട്ട ന്നാ വെച്ചാള ട്ടോ.
ആ ന്ന ഓക്കെ
ഓക്കെ ന്നാല്.
ആഹ്